ക്ക്ന്നുണ്ടോ? ആഹ് ആഹ് ആഹ് അങ്ങനെ
ആഹ്
അങ്ങനെ അങ്ങനെ. മഴ വന്നും പോയി ഒക്കെ നിക്ക.
ആഹ് ഹലോ.
ഉം ഉം. പിന്നെ ചിക്കൻ വെച്ച് വേറെന്തെങ്കിലും ഏ ഡിഷൊക്കെ ഉണ്ടാക്കോ?
ആഹ് ചിക്കന്റെ കൂടെ ചെലപ്പം പയറ് ഏ മെഴുക്ക് വര്ട്ടേ എന്തെങ്കിലു ഒരു വെജിറ്റബിള് എ ഏ അതും കൂടെ. അല്ലാന്നുണ്ടെങ്കി സാലഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കെ എന്തെങ്കിലും ചെയ്യും. ഉം പിന്നെ രസം വെയ്ക്കും.
അഹ് ആഹ്.
ആഹ്
ഞാൻ പ ഞാൻ ചോയിച്ചത് ഏ ചി ക്കൻ ല് തന്നെ എന്തെൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കോന്ന്.
ചിക്കൻ ല് ആഹ് ചിക്കൻല് ചിക്കൻ പൊരിയ്ക്കും. ഫ്രൈ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാ അറിയാ വേറെ ചിക്കൻ കറി പിന്നെ ചിക്കൻല് വേറൊന്നും എനിക്കറിയത്തില്ല.
ആഹ് ആഹ് ആഹ്
ഒണ്ടാക്കുവായിരിക്കും ആൾക്കാര് പക്ഷെ, എനിക്കറിയത്തില്ല.
അ ആഹ്, ബിരിയാണി ഒക്കെ ഉണ്ടാക്കോ?
ബിരിയാണി ഉണ്ടാക്കും. ഏപ്പൊഴു അല്ല വല്ലപ്പോഴു ഒക്കെ മുന്നേക്കെ ഉണ്ടാക്കിയിട്ടൊണ്ട്. എന്റെ മോനങ്ങനെ ബിരിയാണിയൊന്നും വലിയ താല്പര്യ ഇല്ല. അതുകൊണ്ട് പിന്നെ അതിലോട്ട് കൂടുതല് ഏഹ് ട്രൈ ചെയ്യൂല ഉം. ബിരിയാണി ഒണ്ടാക്കോ?
ബിരിയാണീ അമ്മ ഇണ്ടാക്കും.
ഉം ഉം ഉം
ഉം ഞാ ഒരൂസം ഉണ്ടാക്കിയപ്പഴത്തേയ്ക്കും എല്ലാം കൂടെ സെറ്റായിപ്പൊയി. വെന്ത് പോയി ഇച്ചിരി അരി.
ആഹ് അതേ ഈ ഏ ഏഹ് നമ്മള് ഹേഹ് ഏഹ് അരി അരിയിടുന്നതിനെ മുമ്പേ ആയിട്ട് ഏഹ് നാ തെങ്ങേ നാരങ്ങേ എങ്കിഎണ്ണയൊക്കെ ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുക്കണം.
ആഹ് ആഹ് ആഹ്
അപ്പയിത് കട്ടയാവൂല ചോറ് കട്ടയാവൂല ഉം. ഉം പിന്നെ ഒരുവോട് വേവിയ്ക്കാനും പാടില്ല. ഇച്ചിരി ഒന്ന് മുക്കാൽ വേവാവുമ്പഴത്തേക്ക് ആഹ് അതൊന്ന് ഏഹ് തോർത്തി എടുക്കണം
ആഹ് ആഹ്. ഈ കുഞ്ഞരീ വെയ്ക്കണ ബിരിയാണിയാണോ ഇഷ്ടം? അതെ മറ്റേ വല്യ അരിയിൽ നീള ഉള്ള അരീല് വെക്ക്ണാണോ ഇഷ്
നീള ഉള്ളരി കുഞ്ഞരി രണ്ടും കൊള്ളാം പിന്നെ ഞാന് നീളോള്ള അരിയിലാണ് ഒണ്ടാക്കിട്ടൊള്ളത് കുഞ്ഞരിലെതും കഴിച്ചിട്ടോണ്ട്. നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പൊ പലതരത്തിലൊള്ളതല്ലേ കിട്ട്
അതെ അതെ അതെ
കല്യാണത്തിനൊക്കെ പോവാറില്ലൊ പോവാറൊണ്ടോ
മുമ്പുപോവില്ലേ വിളിച്ചാലും ഇപ്പം. പോവുന്നൊണ്ട് ഇപ്പം പോ ഞാൻ പോണേനുശേഷം ഇപ്പോ ആ ഒരു കല്യാണവും ഇല്ലാ.
ഉഹും ആ ആ
അങ്ങനെ
പിന്നെ
അപ്പിന്നെ ഇത് അപ്പൊ ഇന്ന് ഇന്ന് ഇന്ന് ഇന്നെന്താ സ്പെഷ്യല് ഉച്ചത്തേക്ക്
ഇന്ന് ഉച്ചത്തേക്ക് ചിക്കൻ തന്നെയാണ് ചിക്കൻ ഇന്നലെ ചിക്ക് ക്കൻ മേടിച്ചു ഇന്നലെ വെച്ചു.
ആ ആ ആ ആ അതേല്ലേ ഓ ചിക്ക് ക്കൻ ചിക്കൻ ഒണ്ടെങ്കി നമക്കിപ്പം ദോശേടെ കൂടെയാന്നാലും. തിന്നാലോ കഴിക്കാലോ.
ഉം അതെ പിന്നെ
ആ ആ പിന്നെ എന്താ
പപ്പായയൊണ്ടോ അവിടെ
പപ്പായ പപ്പായാ ഇല്ല ഇല്ലാട്ടോ പപ്പായ ഇല്ല.
പപ്പായയിലാ പപ്പായയില തോരൻ. ആഹ് പപ്പായയില തോരൻ വെയ്ക്കുന്നതാ നല്ലത്.
ആ ആ പപ്പായ തീയല് വെയ്ക്കുവല്ലോ.
പപ്പായ തീയല് ഞാൻ കഴിച്ചിട്ടില്ല തോരൻ വെച്ചിട്ടോണ്ട് അ ഉം
ട്രൂട്ടി ഫ്രൂട്ടി എന്നൊക്കെ പറയാറുള്ള സാധനം. മറ്റേയീ ബിരിയാണിയിലൊക്കെയിടും ചൊമപ്പും പച്ചയൊക്കെടേ അതും ഈ പപ്പായ കൊണ്ടാണോ ഒണ്ടാക്കുന്നെ
ആണോ ഓ
ഓ അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോലിങ്ങനെ കണ്ടിട്ടോണ്ട്.
ഓഹ്
ഓഹ് ആഹ് വീട്ടി പുളിയിഞ്ചിക്കെ അങ്ങനെ വല്ലോ ഒണ്ടോ
ഓ ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് ഉം
ഉം റംമ്പൂട്ടാനോ
റംബൂട്ടാനൊന്നൂല്ലാ ഇതൊണ്ട് പുളി പുളിഞ്ചിക്കായൊണ്ട് പക്ഷേ ഒന്നും കിട്ടത്തില്ല അ ഇത് കൊരങ്ങില്ലേ കൊരങ്ങ്. അത് ഭയങ്കര ശല്ല്യവാ.
ആഹ്
ഉം അതു വന്നിരുന്നിട്ട് അതെല്ലാം അ കഴി ക്കത്തുല്ലാ ഇനിയെല്ലാം തൊഴിച്ചു പറക്കിയിട്ടിട്ടു
ഓഹോ ഓ കൊരങ്ങുശല്ലൃവൊണ്ടല്ലേ വീടിനകത്തൊക്കെ കേറുവോ
എ വീട്ടിനകത്തൊന്നും കേറൂലാ പൊറത്ത് ഒക്കെയെല്ലാം പ്ലാവിലിരിക്കുന്ന ച ക്കയും മാവിലിരിക്കുന്ന മാങ്ങയും ഇങ്ങനെയെക്കെയൊള്ള എല്ലാം തെങ്ങിലിരിക്കുന്ന കുഞ്ഞ് കരിക്കായിട്ടൊള്ള തേങ്ങയല്ല കരിക്കായിട്ടൊള്ളതിന് അതാകുമ്പഴത്തേക്കും അതിന് പെട്ടെന്ന് പൊട്ടിച്ച് കുടിക്കാൻ പറ്റും.
ആഹ് ആഹ് ആ
അതുകൊണ്ട് കുഞ്ഞു കരിക അതെല്ലാം തൊഴിച്ച് പറക്കിയിട്ടിട്ട് പോവും
അയ്യോ
ഉം നമ്മളിപ്പോ ഒന്നു നമ്മള് ഓട്ടിക്കയാണെന്നുണ്ടെങ്കി പിന്നെ അയിന് ദേഷ്യ അത് പിന്നെ വന്ന് ഈ അശേല് തൂക്കിയിട്ടേക്കുന്ന തുണികളെല്ലാം എടുത്ത് തറേല് ഇട്ടിട്ട് ട്ട് കഴിഞ്ഞ അവിടെ അത്രയും വൃത്തികേടാക്കി ഇട്ടിട്ട് പോവും
ഓഹ് ഓഹ് ഓഹ്
ഉം അങ്ങനെ
ഓഹ് മനുഷ്യന്റെ ഒരുരിതിന്നല്ലേ അതും
അതെ പിന്നെ എന്നാ ശല്യയ
ആഹ്
ശല്യമാണ് പക്ഷേ
ആഹ് ആഹ്
ഉം
അതെ അത് ചെലതാണെങ്കി നമ്മ ഇവിടെ വരിയേ ചെലതാണെങ്കി ഒരു ദിവസം ഇങ്ങനെ വീടിനകത്ത് വവ്വാലുണ്ടല്ലോ വവ്വാല് അത് വീട്ടിനകത്ത് കേറി വന്നു പറന്നു ആഹ് ആഹ്
പിന്നെ പൂച്ച ഉണ്ടോ വീട്ട്
പൂച്ചയോ പട്ടിയൊന്നും ഇല്ല
ഒന്നും ഇല്ല ആഹ്
ഇവിടെ അമ്മയ്ക്കതൊന്നും ഇഷ്ടല്ല
ഓഹ് അപ്പൊ ഇനി എപ്പഴാ ഫുഡ് കഴിക്കുന്നേ
ഫുഡ് അമ്മ വന്നതിന് ശേഷം അമ്മ ഒര് രണ്ട് രണ്ടരൊക്കെ ആവുമ്പോ വരും
അപ്പൊ ഇനി എന്താ വേറെ ജോലിയൊന്നും ഇല്ല വെറുതെ ഇരിപ്പന്നെയാ
ഓഹ് വേറ്തെ ഇങ്ങനെയിരിക്ക ഇനി വൃത്തി ഇത് റൂമൊക്കൊന്ന് തൂത്തുവാരി ഒന്നു വൃത്തിയാക്കണം
ഓഹ് അപ്പൊ എന്തെങ്കിലും പഠിക്കാനും കൂടെ ഒക്കെ ട്രൈ ചെയ്യേണ്ടതായിരുന്നില്ലേ
ഓ അതെ പി പി എസ് സി ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല പി എസ് സി അപ്ലൈ ചെയ്യണം
എന്തെങ്കിലും പാർ ടൈം ജോബ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കി
അതെ
ഉം അതൊക്കെ ആവുമ്പോ ചുമ്മാ ഇങ്ങനെ സമയം കളയണ്ടല്ലോ ന നമ്മക്ക് എന്തെങ്കിലും വരുമാനവും ആവും
അതെ അതെ അതെ എന്തെങ്കിലും നോക്കണം
ആഹ് ആഹ്
ഉം
പി എസ് സി അപ്ലൈ ചെയ്തായിരുന്നോ?
പി എസ് സി അ പി എസ് സി അപ്ലൈ ചെയ്തില്ല
ഓ ചെയ്യണം പി എസ് സി അപ്ലൈ ചെയ്യണം ഉം
കഴിഞ്ഞ ശനിയാഴ്ച എന്തോ ഇങ്ങനെ എക്സാം ഉണ്ടായിരുന്നു
ആ എക്സാം ഉണ്ട് ഓഹ് അതാ അപ്ലൈ ചെയ്യ് ണം അതി ശേഷംത്തെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എവിടെങ്കിലും ഒന്ന്- ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം - പതിയെ പതിയെ ഒന്നും എഴുതി നോക്കണം തൊടക്കത്തിലൊക്കെ നല്ല പാടായിരി ക്കും പിന്നീട് പിന്നീട് നമ്മൾ എഴുതി വരുമ്പഴേത്തെക്ക് നമക്ക് അത് മനസ്സിലാവും ആഹ് ഉ നന്നായിട്ട് പഠിച്ച് അയിന് വേണ്ടിയിട്ട് ശ്രമിച്ച
കിട്ടാതിരിക്കുലാ അതൊക്ക ഉം ഉം നോക്കണം അനിയത്തി ഇവിടെ ഉണ്ട് അനിയത്തി അവള് ഇങ്ങനെ തയ്ക്കും അങ്ങനെ ഫാഷൻ ഡിസൈനിങ് അത് പഠി ക്കണമെന്നും പറഞ്ഞ് അയിന്റെ ഡേറ്റ് ആയോ എന്തോ എടക്ക് അക്ഷയിൽ പോയി അന്വേഷിച്ചപ്പം അവിടെ നമ്പര് കൊടുത്തിട്ട് വന്നു ആ ഇങ്ങനെ ആ ആയെങ്കില് സൈറ്റ് ഓപ്പൺ ആയെങ്കി വിളിക്ക് അവര് ഇതുവരെ വിളിച്ചില്ല അവർക്കും തെരക്ക് ആയിരിക്കും
ഉം ഉം ഉം
ക്ക് എത്ര പേര് ഇതോലെ വരുന്നത് ഞാൻ പറഞ്ഞ് ചെന്ന് അന്വേഷിക്ക്
ഉം ഉം
അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നോ അവള് എന്തു നോക്കി പക്ഷേ ഡേറ്റ് കഴിഞ് പോയി ഓഹ് അങ്ങനെ ഞാൻ പഞ്ഞ് ഈ -
അക്ഷയ ഒക്കെ
അക്ഷയൊക്കെ അടുത്താ ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ വണ്ടിയില് പോവാനും എളുപ്പവാ
ഉം ഉം ഉ ഓ ടു വീലറ് ഉണ്ട് അല്ലേ
ടു വീലർ ഒണ്ട്
ഉ ഓട്ടിക ഓട്ടി ഇല്ലത
ഞാനും ഓട്ടിക്കും റോഡിൽ എറക്കൂല ഇത് റോഡിൽ എറക്കാൻ പേടി
അനിയത്തിയാണല്ലേ എല്ലാം -
ഓഹ് അനിയത്തിയാണ് അതെ അതെ അതെ തയ്ക്കാനായിരുന്നാലും കുക്ക് - കുക്കിങ്ങ് ആയിരുന്നാലും എല്ലാത്തിനും അവള് തന്നെ ഉം
അപ്പം പിന്നെ അപ്പം അപ്പൊ ഇനി വേറെ ഒരു പ്രോഗ്രാമില്ലേ വൈകുന്നേരം ഇങ്ങനെ തന്നെയാ വേറെ പൊറത്തൊന്നും പോത്തില്ല സിനിമക്ക് അങ്ങനെ ഒന്നും പോത്തില്ല
സിനിമയ്ക്ക് പോയിട്ട് ഒണ്ട്
ആഹ് ആഹ്
സിനിമക്ക് പോവാറുണ്ട് ആഹാ വല്ലപ്പോഴും അല്ല ഞാൻ ആകെ രണ്ടു വട്ടേ പോയിട്ടുള്ളൂ
ഓഹ് സിനിമ ഇഷ്ടമാണ് ഏത് ഏത് ഭാഷയില സിനിമളാണ് കൂടുതൽ ഇഷ്ട്ടം മലയാളവാണോ തമിഴാണോ ഹിന്ദി
മലയാളോം കാണും ഇംഗ്ലീഷും കാണും സപ് ടൈറ്റിലള്ളൊക്കെ കാണും ബായ് ഈ തമിഴിലൊക്കെ ആണെങ്കിൽ കാണും പക്ഷെ ചെലതൊന്നും എനിക്ക് മനസ്സിലാവൂല്ല
മനസ്സിലാവൂല ആഹ് പാട്ടൊക്കെ ഇഷ്ട്ടാണോ?
ആഹ് പാട്ടൊക്കെ ഇഷ്ട്ടവ
പാട്ട് എങ്ങനെ കേക്കാനാന്നോ കാണാനാന്നോ
അ ക്കെഎനിക്ക് ഞാനൻപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക് പാട്ട്ഇട്ടേച്ച് ജോലി ചെയ്യാ അപ്പൊ ജോലി പെട്ടെന്ന് കഴിയുന്ന പോലെ
അങ്ങനെ ഓ ഓ എങ്ങനാ അത് റേഡിയോയിലാണോ എഫ് എം ആണോ എങ്ങനെയാ അല്ല അല്ലാതെ അല്ലാതെ ഫോണിലുള്ള പാട്ട് സ്റ്റോർ ചെയ്തിട്ടേക്കുന്നു ഉം ഓ അങനാ ഓഹ് അല്ലാതെ ഫോണില് പാട്ടായിട്ടൊന്നും ഇട്ടിട്ടില്ല
ആ ഫോണിൽ പാട്ടായിട്ട് ഒന്നും അത് സ്റ്റോറേജ് പെട്ടന്ന് പോകും
ഓ ഓ
അത് ആ ഇങ്ങനെ എടുത്തിട്ട് അതുകൊണ്ട് ഞാന് ആഹ്
ഉം
ഏഹ് നെറ്റ് ഉച്ചിരി നെറ്റ്മതിയല്ലോ പാട്ടേക്കാൻ
ഉം
അങ്ങനെ
പിന്നെ
പിന്നെ അവടെ പാട്ടേക്കോ
ആഹ് പാട്ട് കേക്കും പിന്നെ അങ്ങനെ അതിന് അത് ഉം പണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുവാരുന്നു ഇപ്പൊ അയിനൊള്ള സമയമൊന്നും കിട്ടാറില്ല പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്
ആ അതെയല്ലെ ഏത് പാട്ട് ഇപ്പഴത്തെ പാട്ടാണോ ഇഷ്ടം പണ്ടത്തെ പാട്ടാണോ ഇഷ്ടം ഷ്ടം ആഹ് ആഹ് ആഹ്
ഉം എടക്കാലത്തെ പാട്ടുകളില്ലേ ഉം അതൊക്കെയാ ഇഷ്ടം
ക്കെ ല്ലേ ആഹ്
പുതിയ പാട്ടുകളൊന്നും അങ്ങനെ വലിയ താല്പര്യല്ല
ആഹ് ആഹ് ആഹ്
ഉം
ഓഹ് അങ്ങനെ ആം ഈ സിനിമ കാണാറൊക്കെ പോവാറുണ്ടോ?
ആഹ് സിനിമ കാണാനൊക്കെ പോവാറുണ്ട്. എന്നാ പിന്നെ ശരിയേട്ടോ വിളിക്കാവെ
ശരി ശരി ശരി